കേക്കുന്നില്ലേ
ആഹ കേൾക്കുന്നണ്ട്ടെ കൊറെ നേരം കൊണ്ട് വിളിക്കുന്നുണ്ടല്ലോ ഈ നമ്പര് കിട്ടുന്നില്ലായിരുന്നല്ലോ റേഞ്ച് ഇല്ലേ ഇവിടെ
ആഹ എനിക്ക് റേഞ്ച് ഉണ്ടല്ലോ ഞാൻ അങ്ങോട്ട്‌ വിളിച്ചിട്ട കിട്ടാതെ
ആ അതെയോ ആഹ എന്തൊക്കെയുണ്ട് വിശേഷം
അങ്ങനെയൊന്നുമില്ല വെറുതെ ഇരിക്കുന്നു
ആഹ ആഹാരമൊക്കെ കഴിച്ചോ ആഹ
ഉം
പിന്നെ വെക്കേഷനൊക്കെ ആയിട്ട് എന്തോ ആരുന്നു പരിപാടിയൊക്കെ ആഹ എന്തുവാ ആ കഴിഞ്ഞു പിള്ളോരൊക്കെ കുട്ടികളൊക്കെ എന്തെടുക്കുന്നു
കുട്ടികളില്ല ഞാൻ സ്റ്റുഡന്റ
ആണോ സോറിയടാ ആഹ ആ പഠിത്തൊക്കെ എങ്ങനെ എവിടം വരെ എത്തി
ഞാൻ പി ജി ചെയ്തോണ്ടിരിക്കന്ന്
ആണോ ആ പഠിക്കുന്നുണ്ടോ അതോ ഉളപ്പാണോ
ഏയ് കുഴപ്പില്ല പഠിക്കുന്നുണ്ട്
പിന്നെ ഭക്ഷണം ഒക്ക കഴിച്ചില്ലേ ഇത്രയും സമയം ആഹ് മൂന്ന് മണിയായി ഞങ്ങളിപ്പളാ കഴിച്ച അതാ ഞാൻ ചോദിച്ചത്
ആഹ ഞാൻ കഴിച്ചു
ഉ ആ അങ്ങോട്ട് മഴയൊക്കെ ഉണ്ടോ ടാ കാലാവസ്ഥ എങ്ങനെയാ
ഇവിടെ പകല് നല്ല ചൂടും രാത്രി നല്ല മഴയാ
ആണോ അല്ല ഇവിടെ നല്ല മഴയുണ്ട് അതാ ഞാൻ ചോദിച്ച ഇവിടെ ഉച്ച കയിഞ്ഞ് ഉച്ചകഴിഞ്ഞ് മഴയാണ്
ആ ഇവിടെ രാത്രിയ ഉള്ളൂ കൊറെ രാത്രിയാവുമ്പോ ഉം
എവിടെ വീട്ടിലാണോ അതോ ഹോസ്റ്റലിലോ മറ്റോ നിന്ന് പഠിക്കുവാണോ
അല്ല ഞാൻ പോയി വരുവ ചെയ്യുന്ന
ആണോ വീടിന്റെ അടുത്ത് തന്നെയാണോ
ഒരു ഒരു മണിക്കൂർ ട്രാവലിംഗ ഉണ്ട്
ഉണ്ട് ആഹ ആഹ പിന്നെ പിന്നെ എന്തുവാ ഭക്ഷണം എന്തുവായിരുന്നു സ്പെഷ്യൽ
ആഹ് സ്പെഷ്യല് ബീഫ്
ബീഫ് ബീഫും വേറെന്നാ പരിപ്പ്കറി ഒന്നും ഇല്ലായിരുന്നോ
ഇല്ല പരിപ്പകറിയൊന്നുല്ല ബീഫ് മാത്രേള്ളോ
ആഹ് ആഹ് പിന്നെ അമ്മയൊക്കെ എന്തിയെ? ഇവിടെ ഇന്ന് ബിരിയാണി ആയിരുന്നടാ പിള്ളാര് ബിരിയാണി ബിരിയാണി ഇന് ഇന്നലെ ഞായറാഴ്ചയല്ലായിരുന്നോ അപ്പൊ ഞങ്ങള് സ്പെഷ്യൽ ഞായറാഴ്ചയ ചെയ്യാറ് അപ്പോ ഇന്നലെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് ചെയ്തു ഉം ബീഫായിരുന്നു ആഹ് അതുകൊണ്ട് കുട്ടികളെല്ലാം നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു കഴിചിട്ട് മ്മ് ആഹ് പിന്നെ അമ്മയൊക്കെ എന്തിയെ? വീട്ടിൽ ആരൊക്കെയുണ്ട്
വീട്ടിൽ ഉമ്മയും ഏട്ടനും
ആഹ് അതെ എന്തിയെഅമ്മയൊക്കെ ഒച്ചയൊന്നും കേൾക്കുന്നില്ലേ റൂമിലാണോ
ആഹ് ഞാൻ റൂമിലാ
ആഹ് ആഹ് ആ പിന്നെ പറ വിശേഷത്തന്നെന്ത കൂട്ടുകാര ക്കെ എത്ര പേരുണ്ട്
കൂട്ടുകാരൊക്കെ കൊറെ പേരുണ്ട്
ബെസ്റ്റ് കൂട്ടുകാരുടെ പേരെന്തുവാ
ബെസ്റ്റ ആയിട്ട് ഒരാളായിട്ടില്ല എല്ലാരും ആയിട്ട ഉള്ളത്
എല്ലാരും ഒരേപോലെ അല്ലേ ആഹ് ആഹ് ആഹ്
ഒരാളരെ കൂടിട്ട് മതിയായതാ അതുകൊണ്ട് പിന്നെ
ആഹ് എല്ലാരും ആവുമ്പോഴത്തേ അതാ നല്ലത് നമുക്ക് ഒരാളോട്ട് പിണങ്ങിക്കഴിഞ്ഞാലേ പിന്നെ ഭയങ്കര ഇതാ. എല്ലാരും ഒരേപോലെ കണ്ടാ പിന്നെ കുഴപ്പ ഇല്ല
ആഹ് മാത്രമല്ല നമ്മൾ ഓവർ അറ്റാച്ച് ആയിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പപിന്നെ എല്ലാരുംആണെ പ്രശ്ന ഇല്ലല്ലോ
ആഹ് ആഹ് പിന്നെ ടി വി ഒക്കെ കാണുന്ന കൂട്ടത്തിലാണോ? അതോ ഫുൾ ടൈം പഠിത്തോ ആഹ്
ഇല്ല ഞാൻ ഫുൾ പി സിന്റെ ഒരു സ്വഭാവം എനിക്കില്ല ഞാനങ്ങു അങ്ങനെ എല്ലാം ചെയ്യും
ആഹ് ആഹ്
ഉം
പിന്നെ ഒരു ര രണ്ട് പേരുണ്ട് ചേട്ടനുണ്ടെന്നല്ലേ പറഞ്ഞേ ചേട്ടന്റെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞോ വിവാഹമൊക്കെ കഴിഞ്ഞോ
ഇല്ല കഴിഞ്ഞില്ല
ഇല്ല ഇല്ല പഠിക്കുവാണോ പുള്ളി
അല്ല അവൻ വർക്ക് ചെയ്യുവാ
വർക്ക് എന്താവാടെ
അവനൊരു കമ്പനിയില്
ആഹ് ഓകെ അച്ഛന് ഇല്ല ഇല്ല ഇല്ല
മ്മ്
പിന്നെ വേറെന്താ വെക്കേഷൻ ഇപ്പോ കഴിഞ്ഞല്ലോല്ലേ
ഓഹ് കഴിഞ്ഞ് ഇഞ്ഞ്പ്പോ കാെർച്ച്സല്ലേ ഒള്ളു
ആഹ് കൊർച്ചൂസെ ഒള്ളു പിന്നെ ഇവ്ടെ ഞങ്ങെള് എങ്ങും പോയില്ലെടാ ഇവിട്ത്തെ ഞമ്മെക്ക് കാലാവസ്ഥയങ്ങോട്ട് ശെരിയല്ലായ്ര്ന്നു പിന്നേ അപ്പ ടീവിയും മൊബൈലാെക്കെ ഓണാക്കി ഓരോ സ്ഥലത്ത് ഓരോ ഇതൊക്കെ നടെന്നതല്ലേ കാണ്ന്നേ അത് കാര്ണം പേടിച്ചിട്ടെങ്ങും പോയില്ല
ആഹ് ഹാ ഹാ
ഉം ഇനിപ്പ ഈ വെക്കേഷെനിങ്ങെനെ അങ്ങ് പോയി അവെര് പറയുന്നുണ്ട് ഭഷേ ബെന്റിന്റെ സമയം പറ്റി വെര്ന്നില്ലായ്ര്ന്നു ഉം അപ്പൊ പിന്നെ ഒഴിവ് ഒഴി ഒഴിച്ചാെഴിച്ചാെഴിച്ചൊഴിച്ച് ഞങ്ങെള് വൈന്നാരായ പോയി ഡ്രെസ്സും ബേഗും അങ്ങെനെക്കെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു
ഉം
ഉം ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഇവിടെ മഴെയാ ഞാൻ ഇത്രേം നേരം മഴ പെയ്തില്ല കോളുണ്ട് പക്ഷെ മഴ പെയ്ത് കെയ്യുയാണെങ്കി പിന്നെ കോള് ആര് വിളിച്ചാലും കിട്ടത്തില്ലാ ത് റെയ്ഞ്ചിന്റെ പ്രോപ്ളോ ഉണ്ട് ആഹ് അതാ ഞാൻ ചോയിച്ചേ
ആഹ് ആഹ് അങ്ങെനെ ഉം
ആഹ് പിന്നെ പിന്നെ വേറെന്തുവാ വിശേഷം
ആഹ് വേറെന്താ
വൈകുന്നേരം ഇനി എന്താ സ്പെഷ്യെല് ചപ്പാത്ത്യാണോ അതോ ചോറ് തന്നെയാണോ കഴിക്ക്ന്നെ
ചോറാ കൂട്തലും പിന്നെ തോന്നുമ്പ എന്തെങ്കിലാെക്കെണ്ടാക്കും ചപ്പാത്തിയോ
ആണോ കേ അട്ക്കളേ കേറാറുണ്ടോ ആണോ അപ്പ ഏകദേശാെക്കെ അറിയായ്രിക്കല്ലോ എന്തേലു ഒക്കെ
ആഹ് ഏകദേശറിയെല്ലാം
ആഹ് മിടുക്കിയാപ്പം ഞാൻ വിജാ ര്‌ച്ച് അമ്മയായിരിക്ക്യും ചെയ്ത് തര്ണേന്ന് അതുകൊണ്ടാ ഞാൻ ചോയ്ച്ചേ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണോ വൈക്ന്നേരം കാപ്പി ഉണ്ടാക്കാത്തേന്ന്
ഏഹ് അല്ലല്ലാ ഞാന് അമ്മയും കൂടെയാ ചെയ്യ്ന്നെ അതാവുമ്പം ആർക്കും ആർക്കും പ്രശ്നല്ലല്ലോ
അപ്പം നല്ല കുട്ടിയാ
ഇല്ലാ
ഉം ഉം പിന്നേ വേറെന്തുവാടാ വിശേഷം കുള് കുളിയൊക്കെ കഴിഞ്ഞോ അതോ ഇനീ കുളിക്കണം വൈക്ന്നേരാണോ കുളിക്ക്ന്നെ ആഹ് സ്കൂള് ഇല്ലാത്തത് കൊണ്ട്
അതെ സമയം
ഉം ഉം ആഹ് ആഹ് ഇഷ്ടം പോലെ സമയുണ്ട് പറഞ്ഞ പോലെ വിളിക്കത്തില്ലേ കൂട്ടുകാരൊക്കെ ഇപ്പൊ വെക്കേഷനായോണ്ട് വീട്ടി ചുമ്മാ ഇരിക്ക്യുവല്ലേ
ഞങ്ങ്ക്ക് സ്റ്റഡിലീവാ അന്നേരം എല്ലാരും ബിസിയാ
ആണോ ആഹ് ആഹ് എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടക്കെ പോയി അ പ്രീ പ്രിപ്പയർ ചെയ്യാൻ വരില്ലേ
ഇല്ല ഞാന് കംപ്ലയിന്റ് സ്റ്റഡി എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ആരും ഇങ്ങോ ട്ട് ഇല്ല ഞാൻ അങ്ങോട്ട് പോകില്ല. ബാക്കി എല്ലാരും ഒന്നിച്ചിരുന്ന് പഠിക്കാം ആഹ് എനിക്ക് ഒറ്റക്ക് തല കെറോളു
ഉം
വര് പഠിക്കും ഞാൻ വീട്ടിലിരുന്ന് പഠിക്കും
ആഹ് ആ ഇതെല്ലാം കേട്ട് എനിക്ക് നല്ലൊരു കുട്ടിയണെന്ന് തോന്നുന്നെട്ടോ ഉം വെല്ല്യായ ജാഡയോ അങ്ങനെയൊന്നുല്ല വെല്യ കൂട്ടുകെട്ടില്ല എല്ലാആവശ്യത്തിന് നോർമൽ ആഹ് ആഹാ ഉം ആഹ് ആഹാ പിന്നാ അതെ ആ ആഹാ നല്ലശീലാട അതൊക്കെ എല്ലാ കുട്ടികൾക്കും ആ ശീലം ഉണ്ടാവണമെന്നില്ല എല്ലാരും കൂടുതൽ കോൺഫഡൻ ഇത് ഉള്ളവര
ഉം
എന്ന്വെച്ചാ ഒന്നില് മാത്രം
ആഹ്
അത് തന്നെ പക്ഷെ ഇയാള് അങ്ങനെയല്ല അങ്ങനത്തെ ക്യാ രാക്റ്ററല്ല, അഹ് ആ പിന്നെ എന്തടാ വേറെന്താ വേറെ
ല്ലെ എപ്പോഴും
ആഹ് എല്ല ഫുഡും അല്ലാണ്ട്. ഓരോ ദിവസം ഇപ്പോ സ്കൂൾ അവധി ആയോണ്ട് ഇവര് ഓരോ ദിവസം ഓരോന്നിങ്ങനെ പറയുമല്ലോ മെനുവോ അപ്പോ വെച്ച് കൊടുക്കണം അല്ലെങ്കി പിന്നെ നമുക്ക് ചെവിയും തലയും കേക്കാത്തേ ഇല്ല
ഈ മാഗിയൊക്കെ ആയിരിക്കല്ലോ കൂടുതലും
ഇല്ലടേടാ മാഗി ഞാൻ കൊടുക്കാറില്ലേടാ അത് ഉം കുട്ടി ഒരു വട്ടം കൊഴു കൊടുത്ത് രണ്ടു പേർക്കും വയറ്റിന് സുഖയില്ലാതൊക്കെ ആയിപ്പോയി. അപ്പോ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഡോ ട്ടർ ചോദിച്ചത് അങ്ങനെ അല്ല നിങ്ങള് ആഹ് ലാസ്റ്റ് ആഹാരം എന്തോ കൊടുത്തേന്ന് ചോദിച്ച്
ആഹ്
അപ്പൊ ഇതാന്ന് പറഞ്ഞപ്പോപറഞ്ഞ് അതങ്ങ് നിർത്തിയേക്കാൻ പറഞ്ഞച്ചു പിള്ളേർക്ക് പിടിക്കത്തില്ലന്ന് പക്ഷെ എല്ലാവർക്കും അല്ല. ചെല പിള്ളേർക്ക് പിടിക്കില്ലന്ന് പറഞ്ഞു അതിനുഷം ഞാൻ കൊടുക്കത്തില്ല ഉം ആഹ്ന്ന് പക്ഷെ ചെല പിള്ളേർക്ക് അതില്ലാത പറ്റത്തില്ലട്ടാ ആഹ് പെട്ടെന്ന് ന്ന് സ്കൂള് വിട്ടെല്ലാം വരുമ്പോ പെട്ടെന്ന് ഭക്ഷണം ചോയിക്കുമ്പോ അതില് അമ്മമാരെ ഒണ്ടാക്കി കൊടുക്കും ക്കുന്നേ അ അത് മതിന്ന് പറഞ്ഞലും നിർബന്ധണ്ടാക്കും
ആഹ് ആ ആഹ്
ഉംഹ്
പിന്നെ മക്രോണി അങ്ങനത്തെ സാനങ്ങളൊക്കെ ഇപ്പൊ എല്ലാരും കയിക്കല്
ആഹ് ആഹ് പിന്നെ വേറെന്തട ഇങ്ങനെ പോന്നു. മാഗിയൊന്നും കഴിക്കല്ലട്ടോ കൊ ക കഴിക്കുന്നുണ്ടോ
ആഹ് ഞാനടക്ക് കയിക്കലിണ്ട്.
ആ ഇണ്ടോ ആഹാരൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലുള്ളതാണോ അതോ കൊത്തി കൊത്തി കൊത്തി പറക്കിയാണോ?
പ്പത്തിന് കയ്കു വെശക്ക്‌ന്നെ എപ്പോ അപ്പൊ കഴിക്കു ടൈമിങ്ങൊന്നുല്ല.
ആഹ്.
ഉം.
ഹ. ആ എടക്കെ അം പഠത്തത്തിൻ്റെ അമ്മേയെം കൂടെ സഹായിക്കുന്ന നല്ലൊരു കുട്ടിയാണ്.
ആഹ് സഹായിക്കാം കാരണം അമ്മ പണിക്ക് പോന്നെയാണ് അപ്പൊ അമ്മേയം മടുത്തിട്ടല്ലേ വര്വ ഉം.
ആഹ് ആഹ് അമ്മേ ജോലിക്ക് പോണോണ്ടല്ലേ?
ആഹ് അമ്മ ജോലിക്ക് പോണ്ട് അമ്മ തൊഴിലുറപ്പിന് പിന്നെ തേയിലയിലൊക്കെ പണിക്ക് പോന്നിണ്ട്.
ആഹ് അപ്പൊ രാവിലെ പോയാ വൈകിട്ടാ വരാറ് അപ്പഴത്തെന് അമ്മയ്ക്ക് സഹായിച്ചു കൊടുക്കും.
ഉം അപ്പത്തെ രാവിലെ പണിയെല്ലാം തീരും ഉം രാവിലെ കൂടിക്കൊടുക്കു പിന്നെ രാത്രി എന്തേലും ഉണ്ടാക്കണെങ്കില്
ആഹ് ആഹ്. പിന്ന വേറെ ആഹ്. പിന്നെ വേറെന്തോട ഇങ്ങനെയൊക്കെങ്ങ് പോകുന്നു.
സ്കൂളോർക്കനായല്ലേ?
ആഹ് സ്കൂള് തെറക്കാറായെടാ
ഉം.
ഇനി അതെല്ലാം ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊതിയണം ക്കെ ഒരു ചടങ്ങാണേ പിന്നെ എല്ലോം ഒരേ പോൽത്തെ രണ്ടേർക്കും മേടിക്കാൻ പറ്റ റ്റത്തുള്ളു അതിനൊക്കെ ഇവിടെ പയങ്കര പ്രശ്നാ. ഡ്രേയേസാണെങ്കിലും ആഹ് ഡ്രസ്സ് എല്ലാം ഒരേ പോൽതന്നെ ഷൂ എല്ലാം.
ഉം.
ഉം. അതാ ഞങ്ങളൊരു ബുദ്ധിമുട്ട് അത് രണ്ട് പേർക്കും ഇഷ്ടപ്പെടത്തൂല്ല കടേ പോയാലേ.
ആഹ് ഓരോ ഇഷ്ടങ്ങളായിരിക്കും ഉം ഉം.
അല്ല നമ്മള ഇഷ്ടത്തിന് ഇപ്പുള്ള മക്കക്കൊന്നു വേടിച്ചുടുക്കാൻ പറ്റത്തി ത്തില്ല ഉം അവർ അടിച്ച അമർത്താനും പറ്റത്തില്ല പണ്ടൊക്കെ എല്ലായിരുന്നോ ഇത് മതിയെട്ടോ എന്ന് നമ്മള് പറയ ത്തില്ലേ ഇപ്പഴത്തെ പിള്ളേരൊന്നും പറ്റത്തില്ല. പിന്നെ എന്തുവാടാ യ ഇതൊക്കെ തന്നെ വിശേഷം എന്താ മഴ ഞങ്ങക്ക് പൊടിഞ്ഞോണ്ട് വെരുന്നുണ്ട്.
അതെല്ലേ.
മഴ പൊളിയാൻ തൊടങ്ങിട്ടുണ്ട് ഉം. മണ്ടൂരി കേറിവാ. പിന്നെ വേറെന്നാട ഇങ്ങന പോന്നു അല്ല എന്നാ വാ പിന്നെ വിളിക്കാടാ ഞാന് തുണി പറക്കേട്ടെ ആഹ് ശെ ശര്യടാ ഓക്കെ ഓക്കെ.